നാസ്ട്ടാരം
നോക്കാനോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷം ക്കെ സുഖയിട്ട് പോണ് എന്താ ഇങ്ങളെ വിശേഷം
ഉ ഇവിടെയും സുഖായിട്ടൊക്കെ രിക്കുന്നു മഴയൊക്കെ തുടങ്ങി കാലവർഷൊക്കെ ആയെന്ന് തോന്നുന്നു
നല്ല മഴയുണ്ടോ
ആഹ് നല്ല മഴയായിരുന്നു കഴിഞ്ഞ ദിവസൊക്കെ ഇന്ന് ഇത് മൂടിക്കെട്ടി കിടക്കുവാണ് ആഹ് ഉച്ച കഴിയുമ്പോ എന്നും മഴയായിപ്പോ ഇവിടെ
ആണ്ലെ ഇവിടെ നല്ല മഴയാണ് ഇന്നിപ്പോ മഴ കുറവുണ്ട് വൈകുന്നേരം ആവുമ്പോത്തിന് തുടങ്ങായിരിക്കും എന്തെങ്കിലും എന്തെ നഷ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അവിടെ
അയ്യോ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ വലിയൊരു ആഹ് ഇടിയും മിന്നലൊക്കെ ഉണ്ട് ആഹ് സമയം നമ്മള് പുറത്തുനിന്ന് ഇറങ്ങാതെയും ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഓഫ് ചെയ്തും നമ്മൾ വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കുവേ
ആഹ് ആഹ്
അതുണ്ട് അതിന്റെ ഒരു അത്തൊണ്ട് ഇതുവരും വന്നിട്ടില്ല പക്ഷെ നമുക്ക് ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ നമുക്കൊരു ഒരു ഭയംമാണല്ലോ ഇപ്പ ആണേ വെക്കേഷൻ സമയക്കെയാ ടൂർ ഉള്ള ടൂറൊക്കെ പിള്ളോരെ കൊണ്ട് പോണസമയം കെ സമയമൊക്കെയാ പക്ഷെ നമ്മള അപ്പോ മഴയാണ് മിന്നിലാണ് പോകണ്ട നമ്മള് പറഞ്ഞു വീട്ടിൽ തന്നെ നമ്മളങ്ങ ഇരിക്കും
അതെ അതെ ഇപ്പൊ ഇങ്ങടെ പോ പോയിട്ടില്ല വെ ക്കേഷൻയിട്ട്
വെക്കേഷൻ ആദ്യക്കെ കഴിഞ്ഞ മാസക്കെന്ന നമുക്ക് നല്ല ചൂടൊക്കെല്ലായിരുന്നു അപ്പോഴും നമുക്ക് വലുതട്ട് ഇറങ്ങാൻ പറ്റും പറ്റോ ചൂട് കാരണം സൂര്യാഘാതമാണ് എന്നും പറഞ്ഞ നമ്മൾ അപ്പളും ഇരിക്കും.
അതെ-
ഒരു തവണ ടൂറ് പോയുള്ളു സാധണ അങ്ങനെയല്ല എല്ലാ വർഷവും ഒത്തിരി ടൂറ് നമുക്ക്- പ്പോണ വെക്കേഷൻ ടൈം ആവുമ്പോം എങ്ങനെയാലും നമ്മള് പിള്ളാരെ കൊണ്ടൊക്കെ ഒന്ന് പോന്നതായിരുന്നു ഈ പ്രാവശ്യം അത്രേയും പോയിട്ടില്ല പിന്നില്ലേ അപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കുവ ഈ ചൂടാണ് നമുക്ക് എവിടേലും പൊറത്തേക്ക് പോയാലേ നമുക്ക് കുഞ്ഞു പിള്ളേരേ കൊണ്ടൊക്കെ പോകുമ്പോ നമുക്ക് പറ്റില്ല- പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുകയില്ലല്ലോ
ആഹ് അതെ അതെ-
നല്ല സോ
പിന്നെ എന്താണ് വിശ് എന്താണ് ജോബ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
ഞാൻ ഇവിടെ ഒരു പി എസ് സി സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്
ആഹ്
അങ്ങനെ മ് സമയം കിട്ടുമ്പോ പി എസ് സി പഠനവും അങ്ങനെയൊക്കെയായിട്ട് അങ്ങ് പോവാ എന്തോ-
ഓബീസ് ഒക്കെ എന്താരാണെന്ന്ചോയ്ച്ച- മെയിനായിട്ട് ചെയ്യാൻ പറ്റി എന്താ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്
മേ എനിക്ക് വായിക്കൻ ഇഷ്ട്ട ആണ് കൊറേ ഞാനിരുന്ന് വായിക്കും ലൈബ്രറിന്ന് പുസ്തകൊക്കെ എട്ത്ത്
ആഹ്
നമ്മള് കൊറച്ചൊക്കെ അങ്ങനെച്ച വല്തായിട്ടൊന്നും വായന അങ്ങനെല്ലട്ടോ എനിക്കത്ഷ്ട്ടവാണ് പിന്നെ ഇപ്പ ഈ പിഎസി പഠനം തൊടങ്ങിയെന് ശേഷം നമുക്കങ്ങനെ ഫ്രീ ടൈം കിട്ടാറേ ഇല്ല എന്നച്ചാ അവരെ പിള്ളേരെ പഠിപ്പീര് നമ്മളെക്ക് എപ്പളും അപ്ഡേറ്റായിട്ട് നമ്മളിരിക്കണമല്ലോ എപ്പഴും കറണ്ട് അഫ ആഹ് കുട്ടികളൊക്കെ വല്താണ് അവരൊക്കെ സ്കൂളി പോവുന്ന പ്രായം അഞ്ചിലും ആറിലോക്കെ പഠിക്ക്ന്ന പിള്ളേരാ
എത്രാളാ?
സ്കൂള് പർച്ചേഴ്സ് എല്ലാം കഴിഞ്ഞോ
ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല എറങ്ങണം പെരുന്നാളായില്ലേ അതിന്റെ ഒരു പർച്ചേസ്ണ്ട് ആഹ് അയിന്റെ ഒന്ന്ണ്ട് ഇഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേണം മക്കളെ ഇതിലേട്ടു നീങ്ങാന്
ഓഹ് ശരി ശരി ഉം പെരുന്നാളിനൊക്കെ നമ്മള് ആഹ് അത് അട്ത്തെന്നെ സ്കൂള് ച്ച സ്കൂള് ബസ്ന് പോണം എന്നാലും വല്ല്യ ദൂര അല്ല നമ്മ അട്ത്ത് തന്നെയാണ്
എത്ര പിള്ളേരാ?
നടന്ന് രണ്ട് പിള്ളേര്
രണ്ട് പിള്ളേരും പോവായിരിക്കും ലേ
ആഹ് രണ്ടും പിള്ളേരും സ്കൂളി പോവുന്നവരാ അവര് ഇവിടെ സ്കൂൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു ആഹ് ഹസ്ബന്റോക്കെ കൂടെ ഉണ്ടാവും അവര് ജോലിക്കൊക്കെ പോന്നോരാണ്. ഏഹ് ആഹ് അയ്ന് ഉച്ചത്തേനുള്ള ഭക്ഷണം ഒണ്ടാ- ക്കി ക്കോണ്ടിരിക്കുന്നു. ഭക്ഷണൊക്കെ ഫുഡൊക്കെ ആഹ് രാവിലെ കാപ്പുടി കൈഞ്ഞു. ഇനി ഉച്ചത്തേക്കുള്ളത് റെഡിയാക്കിക്കോണ്ടിരിക്കുന്നു. ഫു എഹ് ഫുഡുണ്ടാക്കി കഴിഞ്ഞോ?
ഇല്ലല്ല ഞാനും അതേമാതിരി ഫുഡ്ണ്ടാക്ക്യോണ്ടിരിക്കാ.
ഇന്ന് സ്പെഷ്യലൈറ്റം എന്തെങ്കിലും ഒണ്ടോ?
സ്പെഷ്യലായിട്ട് ഇപ്പൊന്നൂല്ല. ഹസ്ബെന്റ് രാ എഹ് രാത്ര്യേ വെരൊള്ളൂ. അപ്പൊ പിന്നെ ആ സമയത്തെ സ്പെഷ്യല്ണ്ടാവൊള്ളു ഇപ്പൊ ഞാനും മ ക്കളുഅല്ലെ ഒള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ, ഇപ്പൊന്ന് ഏഴച്ചക്ക് വല്ല്യേ സ്പെഷ്യല് ഇല്ല.
ഓക്കെ
പിന്നെ വിശേഷൊക്കെ
വിശേഷങ്ങളൊക്കെ ഇപ്പൊ കുട്ടികളൊക്കെ എങ്ങനെയാ വലിയ വല്യ കുട്ടികളാണോ
മോള് ഒമ്പതാം ക്ലാസ് പഠിക്കണ് പിന്നെ ഒരാള് നാലില് ഒരാള് രണ്ടില് ഒരാണു രണ്ട് പെണ് ഒരാണും അല്ല രണ്ട് ആണും ഒരു പെണ്ണും
കുട്ടികളൊക്കെ ഫോണൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന കുട്ടികളാണോ? ഫോൺ അഡിക്റ്റ ആയ ആ ഇപ്പൊ അതൊരു ദോഷമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടായിരുന്നു ഒരു വാർത്തയില് കണ്ടില്ലായിരുന്നോ ആ ചലോ ഫോൺ മേടിച്ചു വെച്ചെന്ന് പറഞ്ഞ ഒരു കൊച്ച്
ആഹ്
ഭീഷണിപ്പെടുത്തി ആത്മഹത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്.
എവിടെ ആയിരുന്നു അത്
സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഇങ്ങന ന്യൂസിലും ഞാനങ്ങെ കണ്ടു കൊച്ചുങ്ങിട്ട് ടെറസിനെ മണ്ടേ കയറി പ്പ ചാടും എന്നന്ന് പറഞ്ഞ് കൊച്ചു നിക്കുവാ
ആന്നോ
ഉം എന്ന വച്ചാല് കൊറെ ഫോൺ ഉപയോഗിച്ചപ്പ അമ്മ വഴക്ക് പറഞ്ഞു അന്ന് പറഞ്ഞു ഫോൺ മേടിച്ച് വെച്ചു
ആഹ് ആഹ്
അതിന് കുട്ടി കാട്ടിയ പരിപാടിയണത് അപ്പൊ ഇന്നത്തെ തലമുറ നോക്കിക്കേ നമുക്കൊന്ന് ഫീഷ നമുക്കൊന്ന് വഴക്ക് പറയാൻ നമുക്ക് കുട്ടികളെ പേടിയാ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ എ ഓടിപ്പോയി അവരെന്തെങ്കിലും അരുതാത്ത എന്തെങ്കലും ചെയ്യുവോ എന്നുള്ളൊരു ഭയം നമ്മുക്കാണേ
അതെ ഫോണ് പിടച്ച് വെച്ച് വാങ്ങാനും പറ്റൂല്ല തരൂലാന്നും പറയാനും വയ്യ
ആ തരാം അത് തന്നെ അവസ്ഥയാണേ അവര് പറയുന്നത് ഞങ്ങക്ക് പഠിക്കാനുള്ളതെല്ലാം ഫോണിലാണല്ലോ ഞങ്ങൾ ഫോൺ ഉപയോഗിക്ക ക്കുന്നില്ല ഒന്നൊക്കെയാണ് അവർ കൂടുതൽ പറയണത് ഇപ്പം എല്ലാം ഓൺലൈനി പഠനമാണല്ലോ
അതെ
പണ്ടത്തെല്ല വെച്ച് നോക്കുമ്പോഴെല്ലാം ഇപ്പം എല്ലാം ഓൺലൈൻ പഠനം എല്ലാം കൈത്തുമ്പിലാണ് ഫോണിനകത്താണ് എല്ലാം പഠനം എല്ലാം നടക്കുന്നത് ഇപ്പൊ കുട്ടികൾക്കൊരു തേ വെക്കേഷൻ പ്രോജക്ട് കൊടുത്ത വിട്ടേക്കുവാ പക്ഷെ അപ്പോള അവരത് തപ്പി കണ്ടുപിടിക്കാൻ മെനക്കിടുന്നില്ലേ അപ്പോളെ ഫോണിൽ കയറി സെർച്ച് ചെയ്തു അതിന്റെ ഡീറ്റെയിൽസ് അതുപോലെ കിട്ടുന്നു അത് നോക്കി കാണാപ്പാട എഴുതി ബുക്കിലേക്ക് വെക്കുന്നു.
ഇപ്പൊ വെക്കേഷനില് കൊസ്റ്റീനും കാര്യങ്ങളൊക്കെ അയക്കണോണ്ടെ
ആഹ് അങ്ങനെ ഇപ്പൊ ഉ അതന്നെ ഫോൺ കൊടുക്കണല്ലോ
അത് കൊടുത്താ വേറെ എന്തെങ്കിലും കണ്ടോ ഇ ലോക്കി തുറന്നെത്തിയാൽ മതി
അതെ കു ഇപ്പൊ എന്തേ ആറു മാസമുള്ള പിള്ളേര് വരെയും അയിനത്ത് കേറിട്ട്ഇങ്ങനെ വീഡിയോങ്ങനെ സ്രോള് ചെയ്ത് സ്ട്രോളിത് പോം പിള്ളേർക്കറിയാം കയിട്ട് ട്ട്ങ്ങനെ നെക്കിയാൽ മതിയല്ലോ എല്ലാം നീങ്ങി നീങ്ങ പോക്കൊളോല്ലോ
അതെ തെ
താഴ് പ്പൊ കുട്ടി ഇപ്പോഴ്ത്തെ കുട്ടികൾക്ക് വരെ അറിയാം
അതെ തെ
നമ്മളൊക്കെ പഠിച്ചു വന്നെ ഈടെയായിട്ടാ ഫോണുപയോഗന്താണ് ഫോൺ എന്താണ് പണ്ടൊക്കെ ടച്ച് ഫോൺ പോലുംല്ല ചെറിയൊരു നോക്കിയാ ഫോൺ കാണും ഒരു പക്ഷേ അത് മതിയായിരുന്നു അങ്ങനൊയിരുന്നെങ്കിഒരു ആ അങ്ങ് ആ ഫൊ പഴയാ ഫോൺ മതിയായിരുന്നു എന്നെച്ചാല് ഇപ്പം നാലഞ്ചു പേര് കൂടി ഇരുന്ന് വർത്താനംപറയാനമ്മളിരുന്നാപോഴും എല്ലാവരും ഒരണ്ടു മിനിറ്റ് ഇരുന്നഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫോണിലേക്കായിലെ അവർടെ ശ്രദ്ധ മുഴുവം പഷ് പരസ്പരൊള്ള സംസാരങ്ങൾ ഇപ്പൊ നമ്മ്ടെ ഫീട്ടിലാണെങ്കിലും ഇപ്പ ഹസ്ബന്റ് ജോലി കഴിഞ് വൈന്നാലും മക്കള് ജോലി കഴിഞ്ഞാൽ മകള് വന്ന് കഴിഞ്ഞാ പോലും അവര് ഫോണിനകത്താണ് അല്ലെ നേരത്തതുപോലെ അടുക്കളെയിലിരുന്ന് വർത്താനം പറഞ്ഞ് ഭക്ഷ് ഒരുമിച്ച് പാചകം ചെയ്ത് അല്ലെങ്കി ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പം വളരെ ചുരുക്കാ എല്ലാവരും ഫോണിനകത്ത് നോക്കിയിരുന്ന അല്ലെങ്കിൽ അ ഇപ്പൊ ഒരു നമ്മള് ഫംഗ്ഷന് പോയി ഒരു കല്യാണത്തിന് പോയി അവിടെയാണെങ്കിലും എന്താ എല്ലാവരും ഫോണിനകത്തായിരിക്കും കൂടുതൽ സമയം
അതെ അനെൻൻന്ന മ് ശെരിയാണ് എവിടെ പോയാലും മക്കൾ മൊഖത്തൊക്ക്ണില്ലല്ലോ മക്കൾ അറിയും ചെയ്യൂലാ ഇതാരാന്ന് ചോയിച്ചാപോലും പറീല്ല
അറിയത്തില്ല മക്കള് നോ മോ നോക്ക്ന്നില്ല ഇങ്ങനെ കുനിഞ്ഞു നോക്കി ഇപ്പൊജെസ്റ്റ് നമ്മളൊന്ന് ബെസ്സ്റ്റാൻഡില് നമ്മള്ബസ് നോക്കി നിക്കൃ അപ്പളും പണ്ടൊക്കെ നേച്ചന്ന തോട്ടടുത്ത ചേച്ചോട് നമുക്ക് സംസാരിക്കും എവിടെ പോയേച്ചി എങ്ങോട്ട് ട്ട എവിടൊള്ളതാ ഇന്ന് നമ്സെ പക്ഷെ ഇപ്പോന്ന് വെച്ചാൽ എല്ലാവരും ഫോണിനത്താ രണ്ട് മിനിട അവിടേരുന്നാ അപ്പളെ ഫോൺ ഓണാക്കി അവ്ടെ ഫോണിൽ നോക്കി കുഞ്ഞങ്ങി രിക്കേയൊള്ളൂ അപ്പൊ നമക്ക് സംസാരിക്കാൻ ആർക്കും ഒന്നും ഇല്ല പരസ്പരം പരിചയപ്പെടലോ സംസാരങ്ങളോ ഒല്ലാം ഇവർക്ക് ഇപ്പോത്തെ തലമുറയിലെ ആൾക്കാർക്ക് കൊറവാണ്
ശെരിയാണ് ങ്ങള് പറഞ്ഞെ നമ്മപ്പേ മക്കള് പ്പവ്ടെ കൊണ്ടോയാലും അവർക്ക് ഫോണ് മതി കളിയോ കാര്യങ്ങളോ ഒന്നും ല്ലല്ലോ ഫോണും പിടിച്ചഅവിടെ ഇരിന്നോളും
അത് നേരാ കളിയും കൊറവാണ്
കരയാതിരിക്യാൻ വേണ്ടി മക്കളെ കയ്യിൽ പോൺ കൊടുകും ചെയ്യും
ആ അത് വേ നമ്മുടെലും കുറ്റൊണ്ട് ഇപ്പൊ ഫക്ഷണം കഴിക്കാതി ഇരിക്ക് വാ ആ പൊന്ന് പാ നമ് അമ്മ ഫോൺ തരാം ഫോൺ നോക്കിയിരിക്കീന്ന് പറീയമ്പോ പിള്ളോരതും ചെയ്യും നമ്മളും ചെയ്യും തെറ്റ് ചെയ്യുന്നുണ്ട് ട്ടോ
മ് നമ്മള് കൊടുക്കും വേഗം കൊടുക്കും പിള്ളേര് ഭക്ഷണം കഴിക്കട്ടെന്നോർത്തിട്ട് അല്ലങ്കിഅടങ്ങി ഇരിക്കട്ടെന്നോർക്കൂ ഇനിപ്പോ ഈ ചൂട് ഈ ചൂട് സമയ തന്നെ കണ്ടില്ലേ നമ്മള് വീട്ടിൽ അടങ്ങി ഒതുങ്ങിരിക്കട്ടെന്ന്ജാരിച്ചിട്ട് നമ്മളയിന് ലെ വയി മ്മളെളുപ്പയിയാണ് ഫോണൊടുക്കല്
ഫോണ് കൊടുക്ക്ന്ന സത്യം ങട്ടോ
മ് ബെടെടെ അടിഞ്ഞിരിക്കട്ടെന്നൊർക്കും
ആ അടെ അല്ലെങ്കിപ്പോ എവിടേലും പോയാലും അതെ പിള്ളേര് വഴക്കിടുമ്പോ എന്നാ മോനെ ഫോണുവായിട്ടവിടെ പോയിരുന്നോന്ന് പറഞ്ഞ നമ്മള് പൊണങ് കയ്യിലേക്ക് നമ്മളായിട്ടങ് കൊടുത്തേക്കുവാ
അതെന്നെ കൊടുത്തേക്ക എന്തേലും കണ്ടിരുന്നോളും കലച്ചിലും നിന്നോളും പക്ഷെ ആരോയിട്ട് പരിചയോല്ല കാര്യങ്ങളും ണ്ടാവൂല നമ്മളെ ബന്ധുക്കളന്നെ ഓല അറീല്ല
അതെന്നെ അങ്ങനെത്തൊര വസ്ഥ
പണ്ട അങ്ങനല്ലല്ലോ എടക്കെടക്ക് കൂടുമ്പളും കാര്യങ്ങളൊക്കെ നമ്മൾ പരസ് വരെ അറിം എല്ലാരും അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം എവിടെ പോയാലും അല്ലെങ്കിൽ ഇതാ കണ്ട് പരിചയല്ല ആ നമ്മട് ത്ത് ളോരോടെങ്കി ചോയിച്ചു ഇതാരാണ് അ ഒന്നുപ്പം ഇമ്മാ നോട് വാപ്പാന്റെ പ്പം കൂടെ പോവാണെങ്കിൽ നമ്മൾ ചോയി ച്ചുലേ ഇതിപ്പ ഇത് അവര് അറിയില്ല നമ്മള് മൈൻഡ് ല്ല ആ മൈൻഡ് ഇല്ലാത്തോ ണ്ടാണ്
ആഹ് അഹ്ച്ചാല് അവര് ആ ഫോണായി അവർക്കത് മതി അവരുടെ ലോകം ഫോണിനാ ത്തായി അവര് പറയണ ഇപ്പൊ ആ ടി വി വേണ്ട പത്രം ഇപ്പൊ ഇപ്പോൾ ത്തെ തലമുറ ഏതേലും പിള്ളോര് പത്രം വായിക്കുന്നായിട്ട് കാണുന്ന അപ്പംഈ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള വീട്ട് ട്ടിയേള് മാത്രക്കെ പത്രം വരുത്തുന്നുള്ളൂ അല്ലാതെ ഇത് ഇപ്പോൾ തലമുറ തേ താമസിക്കുന്ന പിള്ളേർക്കടെ വീട്ടിലൊന്നും പത്രം വരുത്തുകല്ല എന്നുവച്ചാ അവർക്ക് പറയണേ എന്തിന പത്രം കഷ്ടപ്പെട്ട് ര്ന്ന് വായിക്കണേ ഞങ്ങളുടെയെല്ഫോണ് ണ്ടല്ലോ ഫോണ് ട്ത്ത്നോക്കിയ ഏത് ന്യൂസ് എവിടുത്തെ ന്യൂസ് ഇപ്പൊ അമേരിക്കയിലെ ന്യൂസ് എവിടുത്തെ പത്രം എങ്ങനെ വേണലും വായിക്കാൻ ഞങ്ങളില് ഈ ഫോണ് ണ്ട് പിന്നെ എന്തിനാ വെറുതെ കാശ് മുടങ്ങി നിങ്ങള് പത്രം വരുത്തുന്നേ ന്നാണ് കുട്ടികൾ ചോദിക്കുന്നേ
അതെ ന്നെ പണ്ടൊക്കെ നമ്മള് ക്ലാസ്സ് സ്കൂളിൽ പഠിക്കുമ്പോ എല്ലാ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മള് ഒരു അസൈൻമെന്റ് ആയിട്ട് കൊണ്ടോ കാൻണ്ടായിരുന്നു ഇപ്പൊ അതു ല്ലല്ലോ
ആ കൊണ്ട് ആ ഇപ്പൊ അതുമല്ല രാവിലെ ഒരു പത്രം വായന ക്ലാസ്സില് ഉണ്ടായിരുന്നു പണ്ടൊക്കെ രാവിലെ വരുമ്പം ആ നമ്മളൊ രു തോട്ട് പറയാ അതിന്റെ ഒരു പത്രം വായന ഇതൊ ക്കെ ക്ലാസ്സിലൊ ഇപ്പ അതൊന്നും ഇല്ല പത്രം വായനയോ അയിന്റെ ഒരു അയി പ്പ അല്ലെങ്കിൽ ലൈബ്രറി ര് പുസ്തകങ്ങൾ കൊടുക്കുന്നു പ്പം അങ്ങന് ത്തെ ഏർപ്പാടൊന്നും മിക്ക സ്കൂളുകളിലും ഇല്ല
അതെ
പുസ്തകങ്ങൾ വായിക്കേണ്ട പുസ്തകങ്ങൾ എന്തിനാ പുസ്തകത്തിന്റെ ആഹ് ഇപ്പൊ പുസ്തക കടകളോ അങ്ങനൊന്നും കാണാറ് പുസ്തക അങ്ങൊന്നും കാണാറ് പോലും ഇല്ലല്ലോ
അതെ അതെ
എന്ന വച്ചാ ആരും മേടിക്കാൻ ചെല്ലുന്നില്ല എല്ലാവർക്കും കയ്യിലും ഫോണിനകത്ത് പുസ്തകമുണ്ട് ആഹ് ഇപ്പൊ അതെ ബാലരമ എന്നാ ന്ന് പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ല
അറിയത്തില്ല എന്താന്ന്റിയ പിന്നെ വേറെ എന്തൊക്കെ വിശേഷം
വേറെ ഇങ്ങനെയൊക്കെ അങ്ങെ പോകുന്നു ഇപ്പൊ ഇനി വെല്ലിയമ്മയുടെ വീട് വരെന്ന് പോവാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ പിള്ളോരെ കൊണ്ടന്ന് പോയി ഒരാഴ്ച ഇനി അവിടെ പോയി നിൽക്കാം പണ്ടൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പോവ അല്ലായിരുന്നോ
അത ന്നെ ഇപ്പ ആ പോക്കും കാര്യങ്ങളൊ ന്നും ഇല്ലല്ലോ
അതെ അപ്പം അങ്ങനെയൊന്നും പോകാലൊന്നൊക്കെ ഓർത്ത് ഞങ്ങ ള് അയിൻ്റെ ഒരുക്കത്തിലിരിക്കുവയാണ് ഓക്കെ ശരി എന്നാ ഇടക്ക് എന്നാ വിളിക്കാനേ
ആഹ്ഓക്കട്ടെ ശരിയങ്കി ഉം